ഇനി വിളിച്ച് വേറെ കോള് ടുക്കാൻ നിക്കേഞ്ഞി ഹലോ.
ഹലോ. കേക്കവോ കയ് കയ് കേക്കാം
ഉമ്മച്ചിയേ വിളിച്ചല്ലേ പറയിട്ടോ ഉമ്മച്ചിനെ വിളിച്ചല്ലേ പറയ്. ആഹ്‌ കേൾക് ല്ലേ.
ആഹ്‌ കേക്കാം കേക്കാം എല്ലാരും ഉള്ളണ്. അ ബിസിയാണോ?
ഉം ഉം ഉം. ഉം അവൻ വേറെ കോൾ. ഇപ്പോ ഓള് വന്നിയിനി.
ഹ ഹാഹ്
പിന്നെ അടയ്ക്കഞ്ഞാ കട്ടാവൂലേ.
ആഹ് ഹാ ഹാ ഹാ.
ആഹ്‌. പിന്നെ എന്തൊക്കെ ണ്ട്.
ഇവടെ.
രാത്രിയേക്ക് എന്താ ഫുഡ്? .
രാത്രിയില് ചപ്പാത്തി.
ഉം.
ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കും കറി നമ്മള് വേർത്ത് വെളീന്ന് എവിടെലും എന്തേലും ഇളയാള് ഇളയാളിപ്പൊ വന്ന് ആള്ക്ക് പുറത്തുന്ന് എന്തെലും ഫെ ഫുഡ് വേണോന്ന് പറഞ് ആക്ക് ചിക്കൻകറി വേണോന്ന് പറഞ്ഞു. ആൾക്ക് ചിക്കൻകറി അവിടെ ഇപ്പൊ അമ് ഇപ് ഇപ്പൊ നമ്മള് കോഴി വാങ്ങിച്ചോണ്ട് വന്നാ അമ്മച്ചിക്ക് വയ്യാന്ന് പറയും.
ആഹ്‌ ശരി.
ഒണ്ടാക്കാൻ വയ് അത് പറഞ്ഞ്. ഓ പിന്നെ ആൾക്കെന്താ ഇഷ്ടാന്ന് വെച്ചാ ആൾ കാണെങ്കി ചിക്കൻ ഇഷ്ട്ടല്ല ആ കാണ ബീഫാ ഇഷ്ടം ഓരോരുത്തർക്ക് ഓരോന്ന ഇഷ്ട്ടം അപ്പൊ നമ്മളെല്ലാ ഒരു കാര്യം ചെയ്യാം എല്ലാർക്കൂടെ പുറത്തോട്ടങ് പോയി കഴിക്കാം ഓരത്തർക്ക് ഓരാന്നല്ലേ വേണ്ടേ പ്പ പിന്നെ പുറത്തോട്ട് പോയങ്ങ് കഴിക്കന്ന് പറഞ്ഞ്
ആ ആ ആ
അന്റെ ഇന്നത്തെ ഫു ഡ് പിന്നെ എനിക്ക് പിന്നെ അങ്ങനൊന്നും ഇല്ല
വ അല്ലാ വീട്ടില് കിണർ ഒക്കെണ്ടോ
എന്താണ് വെള്ളക്കെട്ടോ ആ ഒണ്ട് ണ്ട് ണ്ട് ആ ഒണ്ട് ണ്ട് ഒണ്ട് കിണറുണ്ട് കിണറുണ്ട് അത് കിണറൊക്കെണ്ട് കിണറി ഉണക്കിന് വറ്റ് റ്റിയില്ല എന്തോ ദൈവഭാഗ്യം കൊണ്ട്
ആ ഇവിടെ വെള്ളം വറ്റലോന്നില്ല
ആ ഇവിടെ അടുത്തൂടെ ഒരു ആ പറ്റൂല്ല
ആ ആ ആ
ഹാ അവിടെ ന്നിങ്ങനെ
എന്താണ് റേഞ്ച് പ്രശ്നം എണ്ടല്ലോ
ക്ലിയർ ആവണില്ല
വെള്ളപ്പം
ആഹ് വെള്ളപ്പൊക്ക ഇണ്ടായിന് ഇപ്പല്ല കഴിഞ്ഞ പ്രാവശ്യംഒക്കെ ഇണ്ടായിന്
ഉണ്ടാവലണ്ട
നല്ല ഉം മഴ കൂടിയാല്
ഒഹോ ഇവിടെ രണ്ടായിരത്തി പയനെട്ടിലെ ഒള്ളതാണ് അന്ന്
ആ ഇവിടെ നമ്മങ്ങള് വെള്ള പൊക്ക റോഡൊക്കെ നല്ലോ മൂടിട്ട് വെള്ള വണ്ടി ഒന്ന് പോവാൻ കഴിയൂല
ഓഹോ
ഉം റോഡ് ഫുള്ള് മൊത്തം വെള്ളം അരിക്കും നമ്മള് പോയേ പോലേക്കാലോ റോടും പാടൊക്കെ
ആഹ ആ ഇവിടെ നമ്മടെ പുറകിലെ തോട് ഒഴുകുന്നുണ്ട് തോടും ആറും എല്ലാം ഉള്ള ഇപ്പഴു പതിനെട്ടിലെ വെള്ളം കേറും ഊടങ്ങ് മുങ്ങി പോയി പിന്നെ രണ്ടാമതെ തൊരു വീട് വെക്കണ്ട വസ്ഥയാരുന്നു
ഏ
അതന്ന് നമുക്ക് പറഞ്ഞ് കൊറച്ച് ബുദ്ധിമുട്ടൊക്കെയാരുന്നു പിന്നി പ്പൊസെറ്റായി ഇല്ലാത്ത കടെല്ലാം തന്നും നമ്മള് ലോണെടുത്തിട്ടാണെ വീട് വച്ചെ ഇപ്പ ലോണല്ലാം നമ്മളു പോയി അടച്ച തീർത്തു ഓ അത്രയൊരു സന്തോഷം കാമീ ഈ ലോണിങ്ങനെ ഈ ലോണിങ്ങനെ തലേലിരിക്കുമ്പഴേ ഉറങ്ങാൻ പറ്റൂല
സക്കിസമതെ ആ സമാധാനം ഉണ്ടാവൂല
ഓ അതുകൊണ്ടിപ്പൊരു സമാധാനം ഉണ്ട്
അ ആ
ആ പിന്നെ അവ വീട്
ദൂര ദൂർ തക്ക വത്ത ഫേ
ദൂരെ ദൂരെ അങ്ങനെ അങ്ങനൊന്നി ല്ല ഇവിടെ അവിടീ പ്രാവൊക്കെ വരാറുണ്ടോ പ്രാവ്
ആ ആ ഇവിടുണ്ട് ഇവിടുണ്ട്
ഉണ്ടല്ലേ ഇവിടേംണ്ട് ആ ഇവിടെ വച് നമ്മളടുത്തൊരമ്പലം ഉണ്ട് ലേ അമ്പലത്തിലെ മെ അല്ലാതെ ഇവിടെ കൊറേ വീട്ടുകാരി ങ്ങനെ വളർത്തുന്നുണ്ട്
ആ
അവരാളെ വച് ത് സമയമാവുമ്പോ നമ്മടെ മുറ്റത്ത് വന്നിക് എല്ലാരോളും ആ മുറ്റം മുത്തം മുറ്റം മൊത്തം പ്രാവായിരിക്കും മൊത്തോം നമ്മള് ആ മ്മള് തീറ്റിട്ടു കൊടുക്കണം അല്ലെ ഇങ്ങനെ നമ്മൾ ഇറങ്ങി വരുമ്പം നമ്മടെ കൊറേ അല്ലെ ഇങ്ങനെ വരൂ ഓടിച്ചാലു പൂവൂലാ
ആ പോവുലാ
അതണ്ട് ഇല്ല ആഹ ഈ റേഷ്യൻ കടേന്ന് ആഹ ഈ റേഷ്യൻ കട നമുക്ക് കൊറ ഗോതമ്പ് കട്ടുവല്ലോ ഗോതമ്പും അരിയും അപ്പ അത് നമ്മള അവര കൊടുക്കും പിന്ന നമ്മള ഒ ചെയ്യുന്നില്ല അവരെേലും കഴിക്കിട്ടന്ന് വെച്ചാ നമ്മൾ അവർക്കങ്ങ് കൊടുക്കും
ആഹ
ആ കറക്റ്റ് ടൈമ വരേ ര ഒരു ഒരു മണിക്കൂർ നമ്മടെ വി മുറ്റത്ത് നിന്നിട്ട് എല്ലാരോട ഒറ്റ പറക്കയാ നമ്മളെ പൂച്ച ഉള്ളോണ്ട് ആ പൂച്ചയുള്ളോണ്ട പൂച്ചയുള്ളോണ്ട് ഒരു പേടില്ല നിങ്ങക്ക് വരുന്നത് സാധാരണ പ്രാവൊക്കെ പേടിയല്ലേ ഈ പൂച്ചയക്കെ ക്കെന്ന് പിടിക്കോ പിടിക്കോ എന്നുള്ളരു ചിന്തണ്ടല്ലോ ഇവർക്കതൊന്നുല്ല ഇവിടെ പൂച്ച ഉണ്ടന്ന് അർഞ്ഞ കൊണ്ടന്ന ഒരുഞ് വരുന്നേ പറയത്തില്ല
ആഹ
അവിടെ ഈ പന്നീടെക്കെ സ്ഥലവുണ്ടോ
ആഹ പന്നി ഉണ്ട് പന്നി എപ്പഴും വര്ലിരില്ല ടൈമിലൊക്കെ അടിഭാഗത്തൊക്കെ വന്ന് കൂ കപ്പൊന്നും കുഴിച്ചിടാൻ പറ്റൂല
ആഹാ
ഇവിടെ
കപ്പ അവിടെ റേഞ്ച് പ്രശ്നണ്ട്ട്ടോ കേക്ക്ണില്ല ചില ടൈമ റേഞ്ച് പോവണ്ട്
ആഹഹാ ഹാ അത് ഈ മഴ ഇപ്പൊ ഈ മൂടി നിക്കാണ് ഇവിടെ വൈ ട്ട വൈകിട്ടിങ്ങനെ മൂടി നിക്കുമ്പഴേ ഭയങ്കര പ്രശ്നാണ് റേഞ്ചിന് നമക്കന പോലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്
വൈഫൈ വൈഫൈണ്ടോ ശരി
വൈഫൈ എടുക്കണം കണക്ഷൻ എടുക്കണോന്ന് പറഞ്ഞോണ്ട് നിക്കിയാണ് നമുക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് വെള്ളപ്പൊക്കത്തിൽ പോയപ്പോ നമ്മൾ പിന്നെ അവിടെച്ചന്ന് സംസാരിച്ച് അവര് പറഞ്ഞ് പുതിയ കണക്ഷൻ എടുത്തേല്ലേ പറ്റത്തുള്ളന്ന് നമ്മളാണേ ആ ഒരു തെരക്കിന്റെ എടക്കാണേ വൈഫൈയുടെ കാര്യവും വിട്ടുപോയി സാനം വെള്ളത്തിൽ പോയി പണ്ട് അത് അങ്ങത്തങ്ങനെയാ അപ്പ അവര് പറഞ്ഞ് പുതിയ കണക്ഷൻ എടു ക്കണോന്ന് പറഞ്ഞു
ഉം ഉം
രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുക്കാന്ക്കണ്ടിരിക്കാണ്
നമ്മക്ക് സ്വന്തം ജോലിണ്ടായ ഒര് ക്ക്താല്ലെ
ആ ഞാനീ ഫ്രീ ടൈമിലൊക്കെ ഇരി ക്കുമ്പോക്കെ അവിടെ ഇവിടെക്ക പോവും ഇങ്ങനെ ഉഹ്‌യ്യിനെ വെറുതെ ഇരി ഇയാ കൂട്ടത്തിലല്ലേ ഇതിപ്പം കോളേജിലാണെ മൂന്ന് ഓരോ ദിവസം ഓരോസം ഈ നമ്മളോരോ കടയിലിങ്ങനെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇന്നോസം അവധിയാ ഇന്നോസം അവധിയാ അപ്പം അമ്മള് വിളിക്കണന്ന് പറഞ്ഞ്
ഉം ഉം അന് എന്താ എന്ത് പണി
ഈ കടേലൊക്കെ സ്റ്റോറി നിക്കല്ലോ സാനം എടുത്ത് കൊടു
ആ അങ്ങനെ
അത് നമ്മള് പറഞ്ഞു വെക്കും ഏ വിളിക്കണം ഞാൻ വരാം അവര് നമ്മള് നമ്മള പിന്നെ അറിയാവുന്നവര് കൊറെ വർസായ നമ്മളെ ഞാനാ ആണെങ്കിൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് ട്ട് ഇങ്ങനെ ചെയ്യുവാര്ന്ന് കാരണം അമ്മയ് ക്ക് ഒറ്റക്ക് പറ്റൂല ആ ആളെ മൂത്ത ആളാണെ സി ബി എസ് ഇലു വാണ് ഞാനയിന്പ്പഴാ അറ്ഞ്ഞെ കേ വാ സിലിബസി നമ്മള് കേരള സിലബസിലാര്ന്ന്‌ അങ്ങ്
ഉം ഉം
ച്ചാലും വൈന്നേരാെക്കെ പോയ് നറച്ച് പൈസണ്ടാക്കിയാണ് നമ്മൾ ലോണൊക്കെ ഒര് വിധം ആക്കി തീർത്ത് പിന്നെ മമ്മീം കൊറച്ച് പൈസെ ക്കെ തന്നാണ് ലോണടച്ച് തീർത്ത് ആ ഒര് പരിചയം വെച്ചാണ് ഇപ്പഴും നം ള് ഓരോരോ പണിക്ക്യങ്ങ് പിന്നെ ചെലവർടെ ഈ കാറ്ററിങ് ഒക്കെ ഒണ്ടല്ലോ ചെലവർടെ കാറ്ററിങ്ങിനാക്കെ പോം.
ഏഹ് പോവല്ണ്ടായ്ന്യോ.
ആഹ് കാറ്ററിംങ്ങ് ഒക്കെ വെരുവാണെങ്കി നമ്മള് പോവും. പശെ അവടെ നമ്മള അറിയാല്ലോ സമൂഹം ഒരിക്കലും നമ്മള് അങ്ങനെയുള്ള പണിക്കൊന്നും അന് അ അംഗീകരിക്കൂല്ലാ. വീട്ലായാലും അങ്കിളും ആന്റിയൊക്കെ പറയും. വേണ്ട പോവണ്ടാ എന്തിനാവുന്നേ എന്നാ അവരായിട്ട് നമ്മൾക്ക് എന്തേലും സഹായം ചെയ്യോ അതു ഇ ല്ല ന്നാ ചെയ്യ്ന്നവരെ യൊട്ടി ചെയ്യിപ്പിക്ക്യോ അതൂ ഇല്ലാ.
അഹ് സൊ പൊതു സ്വഭാവല്ലെ അതെല്ലോട്ത്തൂല്ലെ പൊതു ഇതന്നെ. നമ്മള് എർങ്ങീ പോവായിരിക്കാൻ പറ്റുല്ലാ ഇന്നാ ആരും തെരുല്ലാ.
ആഹ് അവര് നമ്മളെ ചെ പൊറൊവിലോട്ട് ആക്കാന്ന് നോക്കും. പഷെ നമുക്കത് പറ്റൂല്ലാ നമുക്ക് നമ്മടെ വീട് നോക്കിയാലല്ലേ പറ്റുള്ളൂ
ആഹ് ആഹ് അഹന്നെ
ഇതിപ്പോ രാവിലെ കോളേജി അതെ ഇപ്പം രാവിലെ കോളേജി പോയാ തന്നെ ആഹ് രാവിലെ ഇപ്പോ കോളേജിൽ പോയാ നമ്മള് ഇവടെന്ന് നേരത്തെ പോവും രാവിലെ പോവും കാരണം അവടെ കോളേജിന്റെ താഴെ ഒര് കഫേ ഉണ്ട് അപ്പം നമ്മള് രണ്ട് മൂന്ന് മണിക്കൂർ നിക്കായാണെ ങ്കിൽ മാ ഒരു ഒരു ഒരു രണ്ടാഴ്ച, മൂന്നാഴ്ച കഴിയുമ്പോ ആവും അപ്പോ ഒരു ഇച്ചിരി പൈസ വരും ഒരു മാസവൊക്കെ നിക്കുവാണെങ്കി ആയിരം രൂപ വ നമ്മ ആ പുള്ളിയോട് നമ്മള് പറ ഞ്ഞതാണ് ഇത് പോലെ ക്ലാസ്സ് ഒള്ള കൊണ്ട് അല്ലേൽ ഫുൾടൈം നി ക്കും അല്ലാത്ത ദിവസ ങ്ങള് ഫുൾഡേ അവടെ പോയി അങ്ങ് നിക്കും അതൊരു ബേക്കറിലായിരുന്നു ഇത്രയും വിഷയം ഇല്ലാ ഫുഡ് എടുത്ത് കൊടുത്താ മാത്രം മതി
ഉം ഉം
അല്ലാതെ ഈ സാധനങ്ങള് എടുത്ത് കൊടുക്കുന്നിടത്താണ് വിഷയം
ആഹ്
ആ ശരി അ
എന്നാ ഓക്കെ എന്നാ ആഹ് എന്നാ ശരി